ഹലോ
ഹലോ
ആഹ് കേക്ക്ണില്ലേ?
ഹലോ ഹലോ
ആഹ് ഇങ്ങക്ക് കേക്ക്ണില്ലേ?
ആഹ് കേക്കണണ്ട്.
അതെ ഹലോ ഹലോ ആഹ് കേട്ടിരുന്നില്ല ഇങ്ങക്ക് കേട്ടിരുന്നില്ല ആദ്യോം?
ലാദ്യോം. ആ ആദ്യം കേട്ടില്ല പക്ഷെ ഇപ്പ കേൾക്കണണ്ട്ട്ടോ.
ആഹ് ആ എന്തൊക്കെയാന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ ങ്ങള്?
ഇല്ല അവിടെ കയിച്ചോ?
ഇല്ല കയിച്ചിട്ടില്ല കയിക്കണം. ഉം മോക്ക് തീരേ വയ്യ പനി. അപ്പോ പൊറത്തുന്ന് പൊറാട്ട വാങ്ങീക്ക്ണ്.
ആഹ്
മോക്ക് തീരേ നോക്ക്യേണേ.
എന്താ കറി പൊറാട്ടേക്ക്?
എക്കെന്തേലും കറി എന്തേലും ഇല്ല കറി എന്തേലും വാങ്ങാ പറഞീക്ക്ണ് പൊറാട്ട വാങ്ങുമ്പ തന്നെ കറി എന്തേലും വല്ല ചിക്കനോ ഗഒക്കെ മീൻകറിയോ അങ്ങനെ എന്തേലും വാങ്ങാൻ പറഞ്ഞീനു
ഉം
ഉം രാത്രി എന്നും അങ്ങനെ എന്തെങ്കിലും ആണോ കഴിക്കൽ
അതല്ല ഊ ഉം ചോറൊക്കെ തന്നെ കഴിക്കല്
രാത്രി എന്നാ അങ്ങനെ എന്തെങ്കിലും
അല്ല ഹലോ
ഏന്തേലൊക്കെ ദിവസലേ ല്ലേ
ആഹ് എന്ത അവ്ടെ നെറ്റ് പോ
ഹലോ
അവിടെ നെറ്റ് പോണുണ്ടോ?
അല്ല ഇവിടെ വൈഫൈ ഇണ്ട്
ഏഹ് ഇബടെയും വൈഫൈയ്ണ്ട് പിന്നെ എന്താ ആവലെ ഇങ്ങനെ കട്ടായി കട്ടായി പോവ
ആഹ് ത്പ്പ ന്താ ന്നിട്ട് ഇന്ത പണി ക്കളിയാണോ?
അല്ല ഇനിയിപ്പ അം ഫുഡ് കഴിച്ചു ഒറങ്ങണം മോൾക്ക് തീരെ കഴിയണില്ല അപ്പൊ ഓളെട്ത്ത് ഇങ്ങനെ കടക്കാണ്
ഓള് മെല്ലെ ഇങ്ങനെ കഴിക്ക്ണുള്ളൂണ്ടാവ ല്ലേ
ഉം
ഊം എത്രയിലാ മോള്?
അവള് പഠിക്ക്ണൊന്നുല്ല രണ്ട് വയസ് ആവുണുള്ളു
ആഹ് ഒറ്റക്ക് കഴിക്കപ്പോ?
ആഹ് മെല്ലെ മെല്ലെ ഇങ്ങനെ ഫുഡൊക്കെ കയിക്കും ഓക്ക് ഞാൻ ചോറ് കൊടുത്ത്
ആഹ്
എന്ത് ഫുഡാണ് ഇഷ്ടം പൊറത്തുന്ന്‌ല്ല ഫുഡാണോ
ആഹ് അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മക്ക് ചോറും കറിയും ഇഷ്ടേല്ല എന്നാ നേര മറിച്ച് മന്തി ആയി കഴിഞ്ഞലോ മന്തി ബിരിയാണി അങ്ങനെ എന്തിന് വന്ന് നെയ്ച്ചോറില് വല്ല ഉള്ളിം തക്കാളിം ഇട്ടിക്കാണ്ട് വാട്ടി കൊടുക്കുവാ
അങ്ങനത്തെ മന്തി ബിരിയാണി അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡ് ആണല്ലേ ഇഷ്ടം
അഹ് നിങ്ങൾക്കെത്ര മക്കളാ
ഇല്ലല്ലാ ഞാൻ പഠിക്കാണ്
ആഹ്
പഠിക്കാണ്
ആഹ്
അങ്ങനെ എന്നിട്ട് നേർത്തെ കെടക്കോ
ഇല്ല നേരത്തെ ഒന്നും കെടക്കൂല്ല മേ മേ മൈ ഇത് എന്ത പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും
ആഹ് ആഹ് ന്നിട്ട് ന്നിട്ടെവ്ടെ മോളെ എവടേ
മോള് താ കെടക്ക്ണ്‌ണ്ട്
ഉം ടീ വി കാണ്കാ
ഏഹ് ഏഹ് ഇങ്ങെളെന്തേലും ട്ടി ഇങ്ങെളെന്തേലും കാൺല്ണ്ടോ
എന്തേ
ഇങ്ങെള് ടീ വി എന്തേലും കാൺണ്‌ണ്ടോ
ഇല്ലാ അത് അവ്ട്ന്നേ അപ്പാെർത്ത്ന്ന് അനിയത്ത്യൊക്കെ ഫോണെട്ത്ത്ട്ടേ
ഉ ആഹ്
സൗണ്ട് കേക്ക്ണ്ട്
അങ്ങെനെ എല്ലാരെട്ത്തും ഒര് ഫോണാണല്ലോ
ആഹ് പ്പ എല്ലാരെട്ത്തും ഒരോരോ ഫോൺണ്ടാവും
ഉം ന്ന്ട്ട് ഞാൻ ലഡുണ്ട് വെടെ അപ്പ അത് കയ്ക്കാണ്
ഏഹ് എന്തന്ന് എന്താ എവ്ട്ന്നാ ലഡുട്ട്യേ വാങ്ങ്യേതാ
അല്ല അല്ല അത് ഇവെട്ന്ന് തന്നതാ അപ്പർത്തെ വീട്ട്ന്ന്
ആഹ് അവ്ടെന്തേലും സ്പെഷ്യല്ണ്ടോ ഇൻക്ക് പാ ലെഡു കഴിക്കാം പൂത്യാവ്ണ്ട്
അങ്ങെനെ വെറ്തെ ഇര്ന്നപ്പങ്ങെനെ
ആഹ്
അങ്ങെനൊക്കെ
നല്ല മധ്‌ര ത് കഴിക്കോ നല്ല മധ്‌രള്ളെത് കഴിക്കോ
അങ്ങെനെ ഇഷ്ടല്ലാ പക്ഷെ ഇതെന്താ ഇത് ടേസ്റ്റ്ണ്ട് തോവെറ് മധ്‌രല്ലാ രാവിലെ ഒര് ചെറിയൊര് പൊട്ട് കഴിച്ചു പ്പാെര് ചെറിയൊരു പൊട്ട് ബാക്കി ഓര്ക്ക് കൊട്ത്തു അങ്ങെനെ ഇൻക്ക് വല്ല്യ ഇഷ്ടല്ലാ
ഏഹ് കൊർച്ച് കൊർച്ചാെള്ളുലേ കഴിയ്ക്കാ
ഉം ഇൻക്കങ്ങെനെ മധുരത്തിനോട് താൽപര് ഈ ജിലേബി ഒന്നും ഇഷ്ട്ടേ അല്ലാ
ആഹ്
ഇങ്ങെക്ക്ഷ്ടാണോ
ജിലേബി എടെക്കൊരു ഇഷ്ടാണ് മധ്‌രത്തിനോട്
ഊം
വല്ലാണ്ട്
ഒര് പൊട്ട്ന്നപ്പത്ത്ന് മത്യായി ഇൻക്കങ്ങെനെ വല്ല്യ ഇഷ്ടല്ല ചെറ്യേയൊരു പൊട്ടൊക്കെ എന്തേ
ക്കും വേണം ക്കും വെല്ല്യ ഇഷ്ടാണോയ്ച്ച്ങ്ങെനെ ഓരോരോ മൂടൻസര്ച്ച്ട്ടാണ് ചെലെ നേര്ത്ത് ന കഴിക്കും ആഹ് ആഹ് ചോക്ലേറ്റ് കഴിക്കും നല്ല ഇഷ്ടാ
ഉം ഇൻക്ക് നട്സാെക്കെള്ളതാഷ്ടം വെറ്തെ വെറേ ചെറിയൊരു കാര്യം വിളിക്കണ്ടാവില്ല അങ്ങനത്തെ ഒന്നും ഇഷ്ടല്ല. കൊർച്ച് നടസക്കെ ആയിട്ടുള്ളത്.
ആഹ് മനസ്സിലായി നട്സൊക്കെള്ള.
ആ
ഇപ്പടെ
എന്തെ.
നട്സൊക്കെ കഴിക്കാണ്ട്ള്ളരു.
ഉം
മ്മ്. വേറെ കെട്ട് എന്തൊക്കെ. എന്ത ഇനി നാളെന്താ പരിപാടി എന്തെലും സ്പെഷ്യലായിട്ട് പരിപാടി എന്തേലും ഉണ്ടോ?
ഇല്ല സ്പെഷ്യലായിട്ട് അങ്ങനെ പരിപാടിയൊന്നുംല്ല. ഇല്ല.
ഏ എടക്ക്‌ പോവാനോ അങ്ങനെ എന്തെലും ഉണ്ടോ?
എന്ത്.
എന്തേലും പോവാനൊക്കെ പരിപാടി ഉണ്ടോ?
ഇല്ല, ഇല്ല പോവാനൊന്നും അങ്ങനെല്ല. ഇ ചെലപ്പോ ചെലപ്പോളൊക്കെ രാവിലൊക്കെ. വര്അ.
ആ ഫ്രണ്ടളൊക്കെ വിളിക്കുവോ.
ആഹ്.
ഫ്ര ഫ്രണ്ട്സള ആരെങ്കിലും. ഈ ആപ്പില് കേറ്റീക്കണോ.
ഫ്രണ്ട്സ് അയിനെ കുറിച്ച് പറയാൻ പാടില്ല.
ആഹ് അറിയാണ്ട് പറഞ്ഞു വായെന്ന്.